ഹലോ?
ആഹ് കേക്കാവോ?
കിട്ടുന്നുണ്ടോ?
ആഹ് ഉണ്ട് ഉണ്ട്.
സുഖായിട്ടിരിക്കുന്നാ.
ആഹ് സുഖം.
പിന്നെ വീട്ടില് എന്തൊക്കെ ചെടികളൊക്കെ ഉണ്ട്.
ചെമ്പരത്തി, റോസാപ്പൂ, മുല്ല.
ഓഹ് അങ്ങനെ പഴയകാല ചെടികളെല്ലാം ഉണ്ടല്ലേ ഇപ്പ അവക്കെ കാണാനേ ഇല്ലല്ലേ.
ആഹ്
ചെമ്പരത്തിയക്കെ ചുമന്ന ചെമ്പരത്തിയൊക്കെ ഇപ്പ അങ്ങനെ അപൂർവ്വമാ കാണാൻ.
ഉം
ഇപ്പ എല്ലാം പുതിയ പുതിയ ചെടികളല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ചുമന്ന ചെമ്പരത്തൊക്കെ ഉണ്ടായിരുന്നു.
ആഹ്
ചെമ്പരത്തി ഒരുപാട് ഗുണങ്ങളുണ്ടെന്നല്ലേ പറയുന്നെ. ചെമ്പരത്തി ഇപ്പം ചെമ്പരത്തിപ്പൂന് ഭയങ്കര വിലയാണെന്നാ പറയുന്ന്. ചമ്പരത്തി. അയ്ന്റെ നീര് പിഴ് എന്തോ
ചെമ്പരത്തി മറ്റേ എണ്ണയിക്ക്.
ആഹ് തലമുടി വളരാനും. പിന്നെ
താരമ്പാനും.
ത താരൻ പോകാനും. പിന്നെ അതുപോലെ ഈ ബ്ലഡ് കുറവൊക്കെ ഉള്ളവർക്കെ അയണ് കുറവുള്ളവർക്കൊക്കെ. ചെമ്പരത്തിപൂ പിഴിഞ് കുടിക്കാൻ പറയും ചായയായിട്ടും ചിലർ ഉണ്ടാക്കി കുടിക്കും. ആഹ് ജ്യൂസ്. എടുത്തിട്ട് ഞാനത് കഴിച്ചിട്ടില്ല. എക്ക് നമ്മുടെ ഒ ഒരു അറിവില് ഒരാൾ പറഞ്ഞതാന്ന് ആയുർവേദ ഡോക്ടർ പറഞ്ഞുതന്ന്. ഉം ചായാക്കി കുടിക്ക. തിളപ്പിച്ചിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ അതിനകത്ത് ഇത് പിഴിഞ്ഞൊഴിക്കുമുന്ന്. എന്നിട്ട് എയിൻ്റ കൂടെ ഒരു നാരങ്ങ നീരിൻ്റെ പകുതിയും കൊണ്ട് ഒഴിച്ച് കുടിച്ചാലും. ശരീരം വിളർച്ചക്കൊക്കെ വിളർച്ചയുള്ളവർക്കൊക്കെ നല്ലതാണ്. ഞാനങ്ങനെ ചെയ്തു നോക്കിട്ടില്ല. ഇങ്ങനെ കേട്ടിട്ടുണ്ട്.
ഉം പിന്നെ അടുക്കി ചെമ്പരത്തി ചുമന്ന അടുക്കി ചെമ്പരത്തിയന്നെ തലയെ തേക്കാനൊക്കെ നല്ലയന്ന് പണ്ടെ പറയും. എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കും.
അത് കേട്ടിട്ടുണ്ട് എണ്ണയൊക്കെ ചെമ്പരത്തി എണ്ണ കാച്ചും.
ആഹ് അതുപോലെ ചെമ്പരത്തീടെ എല പിച്ചി നമ്മള് ആഹ് താളി തേക്കാനും മുടി വളരാനും. കണ്ടീഷണറെ പോലെ പണ്ടൊന്നും ഇപ്പഴല്ലേ കണ്ടീഷണറൊക്കെ ഒള്ളത്. പണ്ട് ഇതൊക്കെ വെച്ചല്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആഹ് മുല്ലയൊക്കെ ഇണ്ടോ മുല്ലച്ചെടിയൊക്കെ ഇണ്ടോ?
ആഹ് ഒണ്ട് ഒണ്ട്.
ഉം മുല്ല മുല്ലേടെ ആഹ് വെക്കേഷൻ സമയത്തല്ലേ മുല്ല പൂത്ത് പൂത്തായിരുന്നോ ഇപ്പം ഒണക്ക് സമയത്തല്ലേ പൂക്കുന്നത് ദണക്കത്ത് ഒരു മഴ പെയ്യുമ്പഴല്ലേ മുല്ല പൂക്കുന്നത്.
ആന്നാന്ന്
ഉം നമ്മടെ നമ്മടെല് ആന്തൂറിയെക്കെ ഇണ്ട് ഓർക്കിഡും ആന്തൂറിയൊക്കെ ഇണ്ട്
ആഹ്
വേടി നഴ്സറീന്ന് വേടിച്ച് നട്ടതാ
ആഹ്
ഉം അത് നമ്മള് കെയറ് കൊടുത്തില്ലേ അത് നശിച്ചു പോവും അതേന്നും പറഞ്ഞ് നോക്കിയൊക്കെ വളത്തണം
ആ
പിന്നെ വേറെ എന്താ ചെടികളൊണ്ട്
ഉ
ഹലോ ആഹ് പറയെടാ ആഹ് പറഞ്ഞോ വേറെ വെറൈറ്റി ചെടികളൊക്കെ ഇണ്ടോ മന്താരമൊക്കെ ഇണ്ടോ ഒരു വെള്ള കളറ് അയില്ലേ പണ്ടത്തെ ഒര് ചെ ആഹ് പാല പാല ആഹ് വെള്ള വെള്ള കളറ് നറയേം പൂ പിടിക്കുന്നത് ആഹ് ആഹ് ആഹ് അത് രസവാ പൂത്ത് നിക്കുന്നെ കാണാനും രസവാ
ആന്നാന്ന്
ആഹ് ഒരു കമ്പ് കൊണ്ട് വെച്ചാതി അത് നല്ല ബുഷിയായിട്ട് അങ്ങ് വളർന്നിട്ട് നെറയേം പൂക്കും നമ്മടെ ഇവിടെ അല്ലാതെ ഈ വെള്ള കളറ് തന്നെ നമ്പിയാർ വട്ടവെന്നും പറഞ്ഞ് അറിയാമോ ആ ചെടി
ആഹ് നമ്പ്യാർ വട്ടം ഓക്കെ അറിയാ അറിയാ
അതൊണ്ട് അതും ഈ ഒണക്ക സമയത്തൊക്കെ പൂത്ത് നിക്കാൻ രസവാ പക്ഷെ ഇപ്പഴും പൂത്ത് നിപ്പൊണ്ട് മഴയായോണ്ടേ മഴ പെയ്ത് വെള്ളം വീണതെല്ലാം അങ്ങ് ആ ഭംഗിയെല്ലാം അങ്ങ് പോയി ഒണക്ക സമയത്ത് ഉം
മണിപ്ലാൻ്റൊക്കെയൊണ്ട്
ആഹ് ആഹ് അതു ഒണ്ട് മണിപ്ലാന്റ് ഇപ്പ എല്ലാരും അകത്തൊക്കെ വളത്തുവല്ലേ ഇൻഡോർ പ്ലാന്റയിട്ടൊക്കെ വളത്തുവല്ലോ നമ്മളകത്തൊന്നും വളത്തുന്നില്ല വെളിയിലിരിപ്പൊണ്ട്
ഞങ്ങടേം വീട്ടി വെളിയിലായിരിക്കുന്നെ
ആഹ് ലക്കി ബാമ്പൂവൊണ്ട്
ഏഹ്
അറിയാമ്മോ ലക്കി ബാംബൂ
അറിയത്തില്ലാ
അതൊരു മൊള പോലിരിക്കും അത് അറിയാന്നേ ഓരോ ഏത് ഈ ഷോപ്പിലൊക്കെ ചെന്നാലും ആഹ് ഗ്ലാസിനകത്തിട്ട് വെച്ചേക്കുന്ന കണ്ടല്ലേ എന്നിട്ട് ചുമന്ന റിബൺ വെച്ച് കെട്ടും വേടിക്കാനും കിട്ടും വെള്ളത്തില്ട്ട് മൊള ചെറിയ മൊള പോലെ ഇരിക്കുവ മൊളേടെ കണക്ക് അതങ്ങ് തറയിലെ നടുവാണെങ്കിൽ അങ്ങ് വലുതായിപ്പോകും
ആഹ്
ആഹ് കണ്ടിട്ടുള്ളത് ആയിരിക്കും പേരെറിഞ്ഞൂടാത്തതാ ഉം ലക്കി ബാംമ്പൂ
ഉ ഉ
പിന്നെ വേറെന്താ ചെടിയുണ്ട്
വേറെ വേറെചെടിയുണ്ട് എനിക്ക് അതിന്റെ പേര് അറിയത്തില്ല
നമുക്ക് പിന്നെ സീന സീനാന്ന് പറഞ് ഒരു ചെടിയുണ്ട് നിങ്ങള് ഇനി അതിനെ എങ്ങനാന്നോ പറയുന്നന്നറിയത്തില്ല ആ പൂ പിടിച്ചാ കൊറേ നാളങ്ങ് വാടാതെ നിക്കും
ആഹ്
നമ്മുടെ നമ്മുടെ ഏരിയലൊക്കെ പറയുന്ന സീന സീനച്ചെടിന്നാ പണ്ട് എന്റെയൊക്കെ ചെറുപ്പത്തിൽ നിറയെ ഉണ്ടായിരുന്നു. അതിന്റെ പല പല കളറിലുണ്ട്. മഞ്ഞ, ചുവപ്പ്, അത് പൂത്തു നിൽക്കുന്നത് കാണാ അഹ് ഒന്ന് പൂത്ത് കഴിഞ്ഞാൽ കുറേ നാളങ്ങ് വടാതങ്ങ് നിൽക്കും.
ആഹ്
ആ ചെടിയുണ്ട് അത് അയ്ന്റെ അരിയങ്ങ് പൊട്ടി പൊട്ടി വീണിട്ട് അവിടെ എല്ലാം അങ്ങ് കിളിച്ചു വരും. രസവാണ് അത് കാണാൻ ഉം. പിന്നെ മേ ഉം ജമന്തി ഉണ്ട്. ഉം വെള്ള ജമന്തി.
ആഹ്
മഞ്ഞയുണ്ട് ഉം പക്ഷെ അത് രണ്ട് കൂടെ ഇങ്ങനെ മിക് സൈതിക്കുന്ന കാണാ രസ പിന്നെ പത്തുമണി ഉണ്ടായിരുന്നു ഇപ്പം മഴയ ഇപ്പം എല്ലാം അങ്ങ് നശിച്ച് പോയി വെള്ളം കേറിയേ
ആഹ് ഞങ്ങടെ വീട്ടി രണ്ട് പത്ത് മണി പൂ
ആഹ് അത് നമ്മളെ നേഴ്സറിൽന്ന് പല കളറില്
ആഹ് ഉണ്ട്ണ്ട് ഞങ്ങടെ വീട്ടിലുണ്ട് മഞ്ഞയുണ്ട്. പിന്നെ അതിന്റേതാ വയലറ്റ് കളറില് ഉണ്ട്.
ആഹാ
ആഹ് അയ്ന് പല കളറും ഉണ്ട് അയ്ന്റെ
ആഹ് നമ്മള് നേഴ്സറീന്ന് ഇങ്ങനെ മേടിച്ചായിരുന്നു. അതും അടുക്കായിട്ട് വന്നിട്ട് ആ ഒരടുക്ക് തന്നെ പല കളറുണ്ട് ഓറഞ്ച് മഞ്ഞ എല്ലാം കൂടെ ചേർന്ന്.
ആഹ് റോസ് ഉണ്ട് ഞ ആഹ് വെള്ളയുണ്ട് വയലറ്റും ഉണ്ട്.
ആഹ് അതാ രസ സാ ഒണക്ക് സമയത്ത് പുത്തു നിൽക്കുന്നത് കാണാൻ നല്ല രസാ ആഹ് ആഹ് പല കളറില് ഇങ്ങനെ നമ്മള് മിക്സ് ചെയ്ത് ഇങ്ങനെ നട്ടിട്ടുണ്ട് വരുന്നവരെല്ലാം അയ്ന്റെ ഒരു തണ്ട് വെണോന്ന് പറഞ്ഞ് നമ്മള് കൊടുക്കും അത് ഒടിച്ച് ഒടിച്ച് വെക്കുന്തോറു അല്ലേ അത് കിളിച്ച് കിളിച്ച് ച്ച് വരുന്നത്. പക്ഷേ ഇപ്പം മഴ പെയ്ത് വെള്ളം കയറിയ ആ ഭംഗിയെല്ലാം അങ്ങ് പോയി. അത് രസായിരുന്നു കാണാൻ ഉം മഴ പെയുമ്പോ അങ്ങനത്തുള്ള വിഷമം ഉണ്ട് ചെടികളെല്ലാംങ്ങ് അത് പത്ത് മണിക്കൊന്നും വലിയ പിടിച്ച് നിൽക്കാനുള്ളൊരു കഴിവില്ലല്ലേ വെള്ളം കയറുമ്പോൾ അങ്ങ് ആ പോവും.
പിന്നെ റോസാപ്പൂ ഉണ്ട്.
ആ നമുക്കു ഉണ്ട് റോസ ആഹ് റോസ് റോസാ അതൊരു കമ്പ് കൊണ്ട് വച്ചാൽ അധികം വെട്ടി ആഹ് അതങ്ങ് വെട്ടി വിട്ടാൽ മതി അതങ്ങ് അതിന് വലിയ നോട്ടമൊന്നും കൊടുക്കണ്ട അതങ്ങ് പൊയ്ക്കോളും ഇഷ്ടം പൊലെ ആ ഇഷ്ടം പൊലെ പൂവ് പിടിക്കും പിന്നെ വേറൊരു റോസ് ഉണ്ട് അതിൻ്റെ റോസ് റോ പറയുന്നത് റോസ് കളറ് അതങ്ങ് വലിയ ആ അതും അങ്ങ് ഭയങ്കര ഹൈറ്റിൽ പോവും. ആ അതു ഉണ്ട് പിന്നെ മഞ്ഞ നമ്മള് നേഴ്സറിന്ന് മേടിച്ച് വെച്ചതാ.
ആഹ് റോസാപ്പൂ ഇപ്പ പല കളറുണ്ട്.
ഹാ ഹാ നമ്മള് വെള്ളക്കളറുണ്ട്.
ആഹ്
വെള്ളയും റോസയും അതല്ല റോസൊക്കെ ഇപ്പം പൂത്തിയിരുക്കാ യിരുന്നു മഴ പെയ്തെല്ലാം. പൂവെല്ലാം അടർന്നു പോയി. ചട്ടിലൊക്കെ വെക്കും.
ആഹ്
ഉം പിന്നെ വേറെ എന്തോണ്ട് വേറെല്ലാതെ ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ
ആഹ് ഉണ്ട് സപ്പോട്ടൊക്കെ ഉണ്ട്
ആ ഞാനത് എത്ര പ്രാവശ്യം കൊണ്ട് വെച്ച് കിളിച്ചില്ല അല്ല കൊണ്ട് വച്ചല്ല
ആഹ്
സപ്പോട്ട നമ്മൾ മേടിക്കുമ്പൾ നിങ്ങളത് തൈ മേടിച്ച് നട്ടതാണോ
അല്ല എനിക്ക് നേരത്തെ സ്കൂളില് ഈ പരിസ്ഥിതി ദിനത്തിനാണ് എനിക്ക് കിട്ടിയതാ തയ്യെ അന്ന് കുത്തി വെച്ചതാ
ആഹ് എൻ്റെ മോക്ക് ഗ്രാപൂച്ചെടി കിട്ടിയായിരുന്നു പക്ഷേ അത് ഉണങ്ങിപ്പോയ അത്
ആ
നമ്മൾ അത്രയും സ്കൂളിൽ നിന്ന് കിട്ടിയാെന്ന് പറഞ്ഞ അത്ര ശ്രദ്ധയോട കൂടിയൊക്കെ നട്ടതാണ് ചട്ടിയിലൊക്കെ നട്ടിട്ട് കുറച്ച് കഴിയുമ്പം എടുത്ത് തറയി വെക്കാം അങ്ങനെആകുമ്പോൾ അങ് വലിയ ചെടിയ ആകത്തില്ലേ
ആഹ്
പക്ഷെ അത് എന്താണ എന്തോ അങ്ങ് പട്ടുപോയങ്ങ് കുറെേഇലയൊക്കെ വന്നിട്ട് അങ്ങ് പട്ടു പോയി സങ്കടമായി പോയി മോക്ക്‌.
ആണോ പിന്നെ ചെറിയുണ്ട് അതും ഞാൻ സ്കൂളീന്ന് കൊണ്ടുവന്ന് നട്ടതാ. പരസ്ഥി ദിനത്തിന് അന്ന് കിട്ടി പിന്നെ ഓമയ്ക്ക ഉണ്ട് മാങ്ങയുണ്ട്
പിന്നെ എന്തൊണ്ട്
പിന്നെ ചക്ക
ചെറി ഒരു പുളുപ്പല്ലേ അത് കഴിക്കുമ്പം
ആ നല്ല രീതിൽ പഴുത്ത് കഴിയുമ്പം നല്ല മധുരവാ
ആഹ ഞാൻ ഇന്നാളൊരു വീട്ടിൽ ചെന്നപ്പോഴേ അവിടെ ഇങ്ങനെ നറയെ അങ്ങ് പിടിച്ച് രിക്കുന്നു ചുമന്ന കളറില് പക്ഷേ എനിക്കത് പിടിച്ച് പിച്ചി തിന്നിട്ട് ഒരു പുളുപ്പ് പോലെ കാണാ ഭംഗിയാ അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞത് വെസ്റ്റേൺ ചെറിയന്നങ്ങണ്ട പറഞ്ഞത്
ആഹ
ആഹ വെസ്റ്റേൺ ചെറിയ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു പുളിപ്പ് അത് പഴുക്കാഞ്ഞൊണ്ടതായിരിക്കും പഴുത്താലല്ലേ നല്ല മധുരം വരുത്തോള്ളു.
ആണ് ആണ്
ആഹ അങ്ങനെ പല പല സപ്പോർട്ട കാ പിടിച്ചോ
ആഹ സപ്പോട്ട കഴിഞ്ഞ പ്രാവിശ്യം പിടിച്ചായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു.
ആഹ നമ്മള് കടയിന്നൊക്കെ മേടിക്കും. അത് ശരിക്കും പിടിക്കത്തില്ല നറച്ച് പിടിച്ചിക്കുവ അല്ലേ സപ്പോർട്ട.
ആണ്. അയന്നെ
മരം കാണാതങ്ങ് പിടിക്കും അങ്ങനെയല്ലേ സപ്പോർട്ടാ
ആണ്. ആന്ന്.
ഉം ശരിയടാ ഞാൻ പിന്നെ വിളിക്കാം.
ആഹ ശരി ശരി